എന്തൊക്കെയടെ വിശേഷം ഒക്കനല്ലങ്ങ്പ്പൂണ് ഉം കുട്ടിയാള് മദ്രസൊക്കെവിട്ട് വന്നു
ആഹവന്ന് അവരൊക്കെവിടെണ്ട് കളിക്കാണ് പിന്നെ ഫുഡൊക്കായോ?
ഫുഡ് ചോറായിണ്ട് ചോറായിണ്ട് കറിക്ക്ഇങ്ങനെ ഒരുങ്ങ ഒരു ആക്കി ആക്കി ഇങ്ങനെവരുമ്പത്തന് അതിന്റെ എടെകൂടെ തിരുമ്പാൻവേണ്ടി ഒരിങ്ങിയപ്പം വെള്ളല്ലപൈപ്പ് വെള്ളത്തിന്കാത്തിട്ട അപ്പം കൊയി വെള്ളത്തിനെ അവിടെ വെള്ളം കെൻറ്റ്ത്തെ വെള്ളണ്ട് തിരുമ്പാനൊക്കെ പയിപ്പ് വെള്ളാണെടുക്ക ത്തിൽ അപ്പം ഇന്ന് ഇപ്പവിടെ പു ട്ടിണ്ട് അവിടെ നന്നാക്കൻ ആൾന്ന് ഏഹ അപ്പൊ ഒരു ഇത്തിലാതോന്നനെ.
അല്ല ഇനി ഇങ്ങക്കിനി. തില്ലേ എന്താപറയാ പപ്പവെള്ളം.
ആഹ് എന്നും വരും എന്നും വരും അപ്പ അങ്ങനെ പൊട്ട്യോണ്ടാണ് റോട്ടിമല. ഇങ്ങനെ പൊട്ടികെടന്നൊണ്ട് നനാക്കാൻ വേണ്ടിയടെന്തോ ഓഫാക്കിയാതോന്നുന്നു. ഇത് വച്ചത് മുതലേ വര.
ആ ന്നാ കൊഴപ്പലാ ഉ ഞങ്ങ ഞങ്ങൾ. ങ്ങക്ക് ണ്ടേനി ഞങ്ങത്‌ഒയിവാക്കിയതാ.
ഓയ്‌വാക്കിയതാ ആഹ ഇതാന്തന്ന വാഷിംഗ് മെഷീനിലൊക്കെ.
ആഹ അപ്പം ടാങ്കിക്ക്അടിചെക്കലാ.
ഏ അത് നേരിട്ട് പൈപ്പ്നനെ എടുക്കലാ പൈപ്പോണ്ട്.
മേശേഷിലൊക്കെ.
വാഷിംഗമെഷീനക്ക് വെക്കും. ന്നട്ട് ഒലുമ്പാനും ഒക്കെ എല്ലാത്തിനും ആ വെള്ളം തന്നെ എടക്കല്.
ആഹ കൊഴപ്പില്ലക്ക അലക്കുനേനൊന്നും കൊഴപ്പല്ല ആഹ.
കൊറേ വെള്ളം ആഹ ആഹ. അതുപിന്നെ ബാത്രൂമക്കൊക്കെഎടക്ക. ബാത്റൂമ ഒക്കെ ചേലോൽ പറഞ്ഞേക്കെ വെള്ളം മഞ്ഞ ക്ലോസറ്റനൊ. അപ്പ മഞ്ഞകളർവെരുന്നൊക്കെ. നല്ലത എടുക്കലില്ലട്ടോ അങ്ങനെ. അല്ല ഇവിടെ വല്ലാതെ അങ്ങോട്ട് എടുക്കലില്ല ബാത്റൂമക്കെ ഇങ്ങനെ തിരുമ്പാനും. അങ്ങനത്തെ കാര്യാത്തിനൊക്കെ എടുക്കലുള്ളു.
ബ്ലീച്ചിങ് പൗഡർ ഇട്ട വെള്ളാണോത്.
ബ്ലിച്ചിംഗ പൗഡർ ബ്ലി.. ച്ചിങ് പൗഡറ് എപ്പോഴൊന്നും ഉണ്ടാവില്ലേ ചെല സമയത്ത് ആ തൊറക്കൊലൂ. തൊർക്കണ നേരത്ത് കാണ ചെലേപ്പം. ഇങ്ങനെ വെള്ളത്തിന് മാറ്റം. നെറമാറ്റം തോന്നും ആഹ ഒരു വെള്ളപ്പോലത്തെ. സ്മെല്ല് തോന്നും ഫസ്റ്റില്. പിന്നത് കഴിഞ്ഞാലണ്ട്കൊഴപ്പൊന്നുല്ല.
ആ അമ്മള് ഉപയോഗിക്കുന്നമാതിരി ഇണ്ടാവും മ് ഇഷ്ടപ്പെ. ട്ട് ഉപയോഗിക്കാണേൽ കൊഴപ്പല്ല ഇഷ എല്ലാത ഉപയോഗിക്കാണേലേള്ളു കഷ്ടപ്പാട്.
ആഹ അല്ല അത് ഉപയോഗിക്കുന്നോരും ഉണ്ട് കുടിച്ചണോരൊക്കെ ഉണ്ട്‌ നമക്ക് വേറെ വെള്ളം കിട്ടീട്ടല്ലേ.
എങ്ങനെ കേട്ടില്ല.
ഞമ്മക്കേ കെനറ്റ്ന്ന്.
ആടക്കെ ഒരുമിനി ഞാനേ ഞാനാനെ കോൾ ചെയ്തോണ്ട്. എന്റെ ചെവിതട്ടിയാണ്ട് വേറെ കോലിക്ക് പോയി. അത് എവിടെക്കോ എത്തി പോയി. ആഹ അപ്പൊ കേൾക്കണ്ട് കേൾക്കുന്നുണ്ട് ഞാനത്. ബേക്കടിക്ക അതാഞാനൊന്ന് ലാഗായിയിക്ക്ണ്ട്ട്ടോ.
ഉ ഉ ഉം.
ആഹ എന്താ പറഞ്ഞട്.
അപ്പം ഇപ്പ മ്മക്ക് കെണറ്റ്ന്ന് വെള്ളം കിട്ടുമ്പോളേ. ആ ഒരു രസം മറ്റത്ണ്ടാവലല്ലോ. അപ്പൊ അത് കിട്ടാത്തവരാണെങ്കില് ഇപ്പ നമുക്ക് ഇണ്ടായിട്ടാണെലോ ഇല്ലാത്തോരാണെങ്കില് ഒൽ. ഇപ്പതന്നെല്ലേ കുടിക്കാനും ഒക്കെ എടുക്കണ്. ചിലപ്പോ അത്തൊക്കെ അങ്ങനെ ഈ വെള്ളം മാത്രെ കിട്ടുള്ളൂ അതന്നെ എല്ലാ ദിവസവും കിട്ടൂല എന്നാൾ ത്തിന്റെ ഒരു ഫ്രണ്ട് പറഞ് ആ ആ അതെ അതെ ഒന്നരടേ കിട്ടുള്ളു അതന്നെ ഒരു ടാങ്കി ഒന്നും കിട്ടൂലലും
ഉം
ഏഹ് ഒരഞ്ഞൂറൊന്നും കിട്ടൂലാന്ന് ഒന്നരാടം കിട്ട്ണതെ
ഇത് ഡയലി വര്ണ്ടല്ലോല്ലേ ഇത്ര എപ്പൊഴും
എപ്പഴുണ്ട് ഒര് സമയത്തിന് ഇതൊന്നുല്ല പൈസ നമ്മള് അടക്കണം ഇത് വ രേ ഞങ്ങളൊക്കെ പൈസ വെർതെ അടക്കേനി
ഉം
ഏട് വള്ളട്ക്കാഞ്ഞിട്ട് ഉപയോഗിക്കാന്ന്ട്ട്
ഞങ്ങൾതും അതാണെ അതാ ഞാൻ നിർ ഞങ്ങൾ നിർത്തിയത് നമ്മള് ഈ മോട്ടറിൽ അടിച്ച് വെള്ളം ഇട്ക്കും പിന്നെ അത് ഉപയോഗിക്കൂല്ല ബ്ലീച്ചിങ് പൗഡർ ഇട്ട വെള്ളാണ് പർഞ്ഞാട്ട് ഉപയോഗിക്കൂല
ആ ഇങ്ങൾത് അയോ പിന്നെത്താ അവിടെന്നെ വെച്ചോണ്ട് ആഹ് അത് വെള്ളല്ലാത്തപ്പൊക്കെ ഇട്ക്കും സുഖാ
ആഹ് അതെന്നെ പക്ഷെ കരണ്ട് പോകുമ്പം പൊരേ വെള്ളപ്പൊക്കം ഇണ്ടായിന്നൊ ക്കെ നല്ല യൂസേനിട്ടോ
ആഹ് അത് ലേ ആഹ് അതാ അതെന്നെ ഞാനും ചെലേപ്പം വിചാരിക്കൽണ്ട് ഞമ്മൾ ചെൽപ്പം ഞമ്മള് ഇതൊ എപ്പളു ഇങ്ങനെ അടിച്ചു വെക്കൊന്നുല്ല കയുമ്പോ കയുമ്പോ അങ്ങനെ അടിക്കല്ലേ ചെയ്യൊള്ളൂ മോട്ടർ ആണെങ്കിലും അപ്പൊ ഉം ഈ കരന്റ് പോകുമ്പോഴൊക്കെ ചെലേപ്പ ഇല്ലെങ്കിലും ബുദ്ധിമുട്ട് തോന്നേല്ലെങ്കിൽ പർഞ്ഞാതിരി ഏഹ് ഇത് ഇള്ളോണ്ടെ
ആഹ്
പിന്നെ ബുദ്ധിമുട്ട് തോന്നലില്ല
അത് ഒന്ന് ആ വെള്ളല്ലാ വർക്ക് ഭയങ്കര തന്നെ അല്ലാ വെള്ളം ഉള്ളവർക്ക് ആതോണ്ടൊരു ഉപകാരം
ആഹ് അതന്നെ ഉപകാരം പിന്നെ ചില ഏരിയെ കൂടെ ഇന്നും ഇത് പൈപ്പ് ഇപ്പത്തണില്ല റോഡ് പണി അങ്ങനത്തെ ഓരോ പണികളും നടന്നോണ്ടേ ഏഹ് ഞങ്ങളെ ഈ ഒരു ഭാഗത്തക്ക് വേറൊരു ഭാത്തക്ക് ഇതേപോലെ അവിടെ റോഡ് മുറി ചെയ്തിട്ട് അവടക്കൊന്നും വെള്ളം തന്നെ കിട്ടില്ല ഇവർക്കൊക്കെ ആവശ്യണ് വെള്ളം ശരിക്ക് വെള്ളം കിട്ടിണില്ല ഉം അങ്ങനെ ഇണ്ട്
ഉം ഏരിയ
ആ വെള്ളം കുറവാണ് ആഹ് അപ്പൊ കണക്ഷൻ ഉണ്ട് വെള്ളം കിട്ടില്ല ഉം കിട്ടിണില്ല
അത് റോഡ് സൈഡിൽ ആയതോണ്ടേക്കും വേഗം കിട്ടുന്ന വെള്ളം അതായിരിക്കോ ഉളേരി ഒന്നും കിട്ടിണില്ല ഞാനും കേട്ടു
ആന്ന് കേട്ടളായി കയറ്റുള്ള ഭാത്തുക്കെക്കെ ഇപ്പൊ ഞമ്മള് ചില സമയത്ത് തന്നെ ഓല് ഒ കിടുമ്പം താഴ്ന്ന ഭാഗത്തേക്ക് നല്ല വെള്ളം കിട്ടും മേലെ ഭാഗ്ത്ത്ക്ക് ഒന്നും ആഹ് ആ ഓഫ് ആക്കിയാല് എന്നല്ല ചില സമയത്ത് ഓഫ് ആക്കുമ്പോം തീരെ വരില്ലല്ലോ ചില സമയത്ത് ഉം മേലെ ഭാഗത്ത് ഇക്ക അത്ര സ്പീട് ഇണ്ടാവൂല കുറഞ്ഞായിട്ട് വരോള്ളു നമ്മളവിടല്ലേ മേലും തായൊക്കായിട്ടേ
ഉം ഉം അത് ശരിയാ ഏതായാലും വെള്ളം ചില്ലറ ഇതല്ല ആവശ്യം എല്ലാവർക്കും ചായകുടി കഴിഞ്ഞു ഉച്ചക്കുള്ളാണ് ചോറ് അടുപ്പത്തുണ്ട് അത് ഒന്നും കൂടി ഞാൻ റൈസ് കുക്കർല് എറക്കി വെച്ച്ക്ക്ണ് പക്ഷേ ഒന്നും കൂടി ഒന്നാവാണ്ടോന്നും അത് ഒന്നും കൂടെ ഗ്യാസ്പ അല്ലേ ഞാന് വെച്ചാണ്ട് റൈസ് കുക്കർക്കെ ഇറക്കി ചെയ്യ നല്ല വേവുള്ളരിയാ ആ അപ്പൊ ഒന്നും കൂടി ഒന്ന് വേവാകണംന്ന് തോന്നുന്നുണ്ട് ആ
ഉം ഉം
അപ്പൊ ഞാനെന്താ ഒന്നുകൂടി ഒന്ന് ചൂടാക്കിട്ടേക്കാ
ആ അല്ല ഗ്യാസിമിൽ വെക്ക്പം സ്റ്റീൽ ആൽമണി സ്റ്റീൽ
സ്റ്റീൽ കുടുക്കായ വെച്ച് സ്റ്റീലിന്റെതില്ലേ പിന്നെ കറി പച്ചക്കറി അത് ഇണ്ടാക്കണ്ട് അടുപ്പത്തെ വച്ചിന്നെ തേങ്ങരച്ച് വാരണം
ഞാൻ ചിലപ്പൊ അല് മണിക്കുടിക്കല് വെക്കും കൊറച്ചൊക്കെ വെക്കാനുള്ളെങ്കിൽ അപ്പൊ ഞാൻ അങ്ങനെ ആക്കലുണ്ട്
ആഹ് അതല്ല അലുമണിക്കുറിക്കല് ഞാൻ കലോഷിന്റെ അലൂമിനിയം കൊടുക്കാറ് റൈസ് കുക്കർക്ക് കൊള്ളൂല ആ വരുതാ അതുകൊണ്ടാ ഞാൻ അങ്ങനെ ആക്കി
ഞാനന്താന്നോ രാവിലെ ഉച്ചക്ക് ചോറ് വെച്ചാ പിന്നെ രാത്രിേക്ക് ചോറ് അങ്ങനെ വെക്കണ രസം ഉണ്ടാവുമ്പോ ഞാന് കൊറച്ച അരി പോരെ അപ്പൊ ഞാൻ ചായ കൊടുത്തല്ലേല്ല
ആഹ് ആഹ് ആഹ്
അയില വക്കച്ചില്ലേ
ആഹ് ആഹ് അപ്പൊ ഇല്ലാതെ വേണ്ട എനിക്ക് ചോറ് അപ്പൊ പിന്നെ നടക്കും
അപ്പൊ ഉണ്ടന്നോ
നമ്മടെ എല്ലാരും വല്യറ്റങ്ങളാവുമ്പോളി അപ്പൊ പിന്നെ ചോറായിത് ഇണ്ടാവുല ഞാന്
ആ അ അല്ലടി ഒരുഒന്നര ഒക്കെ അയിൽ പോവും ചെറിയ ചായ ഞാൻ മക്കലുണ്ട് രണ്ടു നായി ഒക്കെ പോകവും പക്ഷെ ഊറ്റുമ്പോ നല്ല വെള്ളം പറഞ്ഞങ്ങട്ട് പറഞ്ഞ ഊറ്റണം എന്നള്ളു
ആഹ വെള്ളം പോരാ അത് ഒട്ടി കുടിച്ചു
ആഹ് അപ്പൊ നല്ലോ വെള്ളം പിന്നെ നല്ലോ പിളിപളിയ വേവരുത് പാകത്തിനുള്ളരു വേവായിട്ട് ഊറ്റിട്ട് റൈസ് കുക്കർക്ക് അങ്ങട് ഇറക്കി വച്ചാൽ മതി എന്നാൽ പാകഴക്കോളും
അതാംപശരിയാ അതാംപൊ കൊഴപ്പില്ല അതെ ഞാൻ എന്താണ് ഇപ്പ ഒന്നൂടി അടുപ്പ ആ ഒന്നൂടി വെച്ചത
എളുപ്പത്തി ആഹ് ആഹ് വെച്ചനോ
ചൂടായിട്ടെ
ആ ആ ഉം ആഹ് അതന്നെ
കഞ്ഞി ഉണ്ടാക്കിയില്ല ചെറിയ അരിട്ട് കഞ്ഞി ഉണ്ടാക്കിന്നും ഉണ്ടാക്കില്ല വെറുതെ കളയ
ആ ഉം
വെർദെ ഉണ്ടാക്കുക
അതന്നെ
പിന്നെ മോളൾക്കെ എങ്ങനെണ്ട് ഓള് ചായ കുടിച്ചതാണ് ചായ കുടിച്ചതാണ് അതൊന്നും കൊടുത്തില്ലേലും കുഴപ്പമില്ല ഒന്നും തിന്ന്ണില്ലഅയോണ്ട് പിന്നെ പ്രശ്നല്ല തിന്നീല്ലാന്ന്ള്ളവേദനല്ല തിന്ന്ണോല് തിന്നുണോർക്ക് കൊടുക്കാൻ കുമ്പളല്ലേ നമ്മുക്ക് വെഷ്മം
ആഹ ഉം
ആ അല്ല മോൾക്ക് സുഖായോ പനിയിന് പർനീനയിന്നോ
പനിയായിറ്റ് ജലദിവസ എന്നൊക്കെ പരച്ചൊക്ക ഉണ്ട് പ്പണൊക്കെണ്ട ആക്കണ്ട് ആക്കണ്ട് അതൊക്കെ
ആഹ പിന്നെ കാണിച്ചോ
പിന്നെ കാൺച്ചില്ല ഞാനും മൂക്കില്ല മറ്റേ തുള്ളി മരുന്നില്ലേ അതൊറ്റിചൊടുക്കും എടക്
നാസലിങ് അനാസ്ലിംഗ് അയൊന്നല്ല
അതൊറ്റിചൊട്ത്താല്
ഉം ഹാ
എന്നാലും രാത്രി കടക്കുമ്പളയ് വി ഇപ്പയ്ക്കാനുള്ളൊരു പിന്നെ പ്രശ്നം ആകണ്ട്ട്ടാന്നാലു അങ്ങനൊന്നും അല്ലേയ്ന്നു ആദ്യം എന്തോരു ഗതിയേഡ് എരുന്ന്ഇങനെ ഞമ്മളെ മേ‌ത്ന്ന് അങ്ങോട് അറങ്ങാതെ കരയന്നെ കരയന്നെ അങ്ങനെനി
മക്കൾക്ക് വയ്യതായ അങ്ങനന്നെ
പിന്നെന്തൊക്കെണ്ട് ഞാനേ എന്റെ തീക് ഒരു കോള് വരീണ്ടീട്ടോ
ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ഇന്നാ ശെരി